ഹലോ എന്തെല്ല വിശേഷം
നല്ലെന്നെ
ഉം ബ്രേക്ക്ഫാസ് ഭക്ഷണൊക്കെ കഴിച്ചോ രാവിൽത്തെ
ആ കഴിച്ചു ഇങ്ങള് കഴിച്ചാ
ആ കഴിച്ചില്യ. കഴിക്കണം വെശപ്പ്ല്ല ഇന്ന് വേഗം ഉപ്പുമാവ് ഇണ്ടാക്കി
ആണോ എന്താ വെശപ്പില്ലെ ആഹ് എനിക്ക് സ്പെഷ്യൽ ഒന്നുമില്ല ദോശയാക്കിന്ന്
ദോശാ
ആഹ്
ആഹ് പിന്നെ ഉച്ചക്കത്തേക്കുള്ള പണികളൊക്കെ കഴിഞ്ഞോ അത് രാവിലെ ഒരു ബന്നും ചാ ചായയും കുടിച്ചിരുന്ന് അപ്പൊ പിന്നെ തോന്നുന്നില്ല ഭക്ഷണം കഴിക്കാന് രാവിലെ ക്കൊന്ന് കഴിച്ചില്ലെങ്കി വേഗം വിശക്കുവല്ലോ
ആഹ്
ഉം പിന്നെ ഉച്ചക്കത്തേക്കുള്ള പണികളൊക്കൊക ആഹ് പണികള് ഇങ്ങനെ തീർത്തുകൊണ്ട് നിക്കുന്നു ഏകദേശം
ആഹ് എന്റെ ഉച്ചക്ക് ഭക്ഷണം എല്ലാം ആയി പണിയെല്ലാക്കെ എല്ലാം കഴിഞ്ഞിരിക്കുന്നു ഫ്രീ ആയിട്ടി ഇരിക്കലാ ഉം
ഉം ഉം ഇന്ന് നേരത്തെ തുടങ്ങിയിട്ടുണ്ടാവുല്ലേ എല്ലാ ദിവസവും എങ്ങനാ നേ
ആഹ് ആഹ് നേരത്തെ തൊടങ്ങും
ഉം ഹും ഹും ഹും
ഉം
പിന്നെ മക്കളൊക്കെ സ്കൂളിൽ പോയോ
ഓ പോയി എല്ലാരും പോയി നിങ്ങളേതെല്ലാം പോയാ
ഓഹ് ഓഹ് പോയി പോയി
ഉം
ഉം
പിന്നെ എന്തൊക്കെ ഉച്ചക്കൊക്കെ എന്താ സ്പെഷ്യലുണ്ടാ
ഉച്ചക്ക് എന്ത് ലേശം ഞാനൊരു മന്തി പോലെ രാവിലെ അല്ലെങ്കിൽ വെറും ചോറൊക്കാണ് ആക്കല് അപ്പോ ഇന്ന് മോന് ചെറിയൊരു മോനുണ്ട് അപ്പൊ മോന് കരഞ്ഞ് എടങ്ങാറാക്കി കൊർച്ച് മന്തി പോലെ കുറച്ച് ചാട്ട് കൂട്ട് മന്തി അങ്ങനെ സ്പെഷ്യലായിട്ടല്ല അങ്ങനെ ഒരു ഒരു ലെവലില് ഒരു മന്തി പോലെ ആക്കി
ആഹാ ഓ ആയോ റെഡി ആയോ
ആഹ് റെഡിയായി
ആഹ് ആഹാ മോന് ന്ന് സ്കൂളിൽ ഒന്നും പോവാത്തിയാ ചെറുതാ
രണ്ട് വയസായിട്ടുള്ളു
ഓഹ് അങ്ങനെയല്ലോ
ആഹ് ആഹ് ഹാ
ആഹ് ആഹ് ആഹ്
പിന്നെ
വേറെന്ത് വർത്താനം നല്ലേന്നേ മഴയും ഇതെല്ലായി ഇങ്ങനെ പോണ് കാലാവസ്ഥ
ആഹ് മഴ അതാണിപ്പം തിരു തിരുമ്പാനുള്ളതൊക്കെ എടുത്ത് ഇവിടെ ഇങ്ങനെ വെച്ച് കുത്തിരിക്ക പൊറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല നല്ല മഴയാ
ഓഹ് അത്രയ്ക്കും നല്ല മഴയുണ്ട്
ആഹ്
അഹ് ഇവിടങ്ങ് നെയില്ല ഇപ്പം നല്ലൊര് വെളിച്ചം വരുന്നുണ്ട് രാവിലെല്ല നല്ല മഴയുണ്ടായിരുന്നു
ആ ഇവിടെ എറങ്ങാൻ കഴിയന്നില്ല മി ഷീൻല് ടാൻ പറ്റുന്ന ടും പക്ഷെ പൊർത്ത്ന്ന് തരുമ്പാള്ളത് ആണ് അധികും
ആഹ്
ഉം ഇപ്പം എറങ്ങാനും പറ്റുന്നില്ല ഇന്നലേം അതേപോലെ എറങ്ങാൻ കഴിഞ്ഞില്ല ഉം ഇന്നും ആയി അപ്പൊ കൊർച്ച് ഒരുപാടായിണ്ട്
ഏ ആ ഇന്നലെ പിന്നെ ഇവിടെ ഒരു വിരുന്നുകാര് വന്നിരുന്നു വീട്ടില്
ആഹ്
ഉം അപ്പൊ പിന്നെ കഴിഞ്ഞില്ല്യ. അങ്ങനേൺള്ളോ നമ്മുടെ വീട്ടില് വീട്ടുകാര് വന്നാ പിന്നെ നമുക്ക് എക്സ് ഏ കൂടുതലുള്ള പണികളൊന്നും എടുക്കാൻ കഴിയ് ല്ല്യല്ലോ പിന്നെ അവര്ക്ക് ഭക്ഷണം ആക്കണം അവരെ ശ്രദ്ധിക്കണം. പിന്നെ അതിന്റെ എട്ക്ക് മക്കള കളികള്.
ആ രാവിലെ രാവിലെ വന്നിട്ടുണ്ടായിര്ന്നോ അവര്
ആ അവര് ഉച്ചക്കും വൈകുന്നേരം ഒക്കെ ഭക്ഷണത്തിനൊക്കെ ണ്ടായ്രുന്നു രാ രാത്രിയാ പോയത്.
ഓ അതുകൊണ്ട് ഒന്നും കഴ്ഞ്ഞിട്ടുണ്ടാവ് ല ലേ
ഇല്ല്യ ഇല്ല്യ വേറൊന്നും നടന്ന് ട്ടില്ല അപ്പൊ ന്ന് ക്ലീനിങ് ഒക്കെ ചെയ്യാന്ന് വിചാര്ച്ച് ങ്ങനെ നിക്കാണ്.
ആഹ്
ഉം മോന് രാത്രി നല്ലണം കളിച്ച് ട്ട് അവരെ കുട്ടിളെ കൂടെ കളിച്ച് കൊറേ നേരം കഴിഞ്ഞിട്ടാ ഒറങ്ങിയതേ അപ്പൊ ഞാൻ വിചാര്ച്ചു ഇവന് നല്ലോണം രാവിലെ കെടന്ന് ഒറങ്ങേയ്ക്കുന്ന് ആരാ ഒറങ്ങിയത് അതാ ഏഴുമണിന്റെ മുമ്പേ എണീച്ച് പോന്ന്.
ഒ നേരത്തെ കാലത്ത് എണീച്ചല്ലേ.
അ ഹാ സാധാരണത്തെക്കാളും എണീച്ച് പറയുമ്പോ ഇന്നലെ ഏ വെർതേ ഇങ്ങനെ എണീച്ച് കൊണ്ട്ക്ക അപ്പൊ പല്ലുവേധനൺ അതുകൊണ്ടര്ക്കും വെർതേ എണീച്ച് ക്കൊണ്ട് ക്ക ഒ സാധാരണ ഒറങ്ങുന്ന അത്രയും ഒറങ്ങുന്നില്ല.
ആഹ്
ഉം പിന്നെ എണീച്ചപ്പോ എ വെറും കരച്ചിലും ബഹളവും പിന്നെ ഹെനിക്ക് ഒന്നും നടന്നില്ല അതുകൊണ്ട് ഞാന്നു ഉപ്പുമാവൊക്കെ ണ്ടാക്കി. ഇനിയിപ്പ നാളെ ഇതേ സ്ഥിതിയാണെങ്കി നാളീം ഉപ്പുമാവ് ആക്കേണ്ടി വരും. ഇന്നന്നെ ഭർത്താവിന് ഉപ്പുമാവ് പറ്റിയിട്ടില്ല. ഉം ആകെ ആ വ വാശി കരച്ചില്ല ആരെട്ത്തും പോവില്ല്യ
ആണോ ഒ ഹസ്ബന്റ്ന്റെ കൂടെ ഒന്നും പോവില്ല.
ഇല്ല്യ ഇല്ല്യ ഇല്ല്യ അതാപ്പ വിഷയം അല്ലെങ്കില് എനിക്ക് പ്രശ്നം ല്ല്യ അതോണ്ട് രാവ് ലെ എണീക്കുമ്പ ഒരു നെഞ്ച്ടുപ്പാ. ഇവന് എണീക്കോ എണീക്കോ എണീക്കോ ആ എണീ ക്കോ എണീക്കോ ന്നൊക്കെള്ളതി ല് അവനേ തൊട്ടിലേല് ഒറക്കുന്ന റൂമില് ഞാന് പൂട്ടിക്കാളല്ലേ പൊർത്ത്ന്നു മോള് അങ്ങോട്ട് പോകുന്നതിന് സൗണ്ട് കേക്കുന്നതിനൊക്കെ
ആഹ്
കുട്ടിക്കാളും എണീച്ച് പോകുന്ന ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ അതുകൊണ്ട്.
ആഹ് ഇല്ല ഇല്ല അവർക്ക് ഇത് ഉറപ്പും ഉണ്ടാവില്ല. നമ്മൾ ഉറങ്ങണമെന്ന് വിചാരിച്ചാലോ
ആഹ് അതാണ് പിന്നെ അങ്ങനെ ഞാനിപ്പോ ഇങ്ങനെ കൊറച്ചു നേരം ഉറങ്ങിയപ്പം പിന്ന ഞാന് ഇങ്ങനെ വിചാരിച്ച് എന്തെലും പണികളൊക്കെ എടുക്കാം.
ഇപ്പൊറക്കാ
ആഹ് ഇപ്പൊ ഉറങ്ങിട്ടുള്ളൂ എവിടെ അത് ചിലപ്പോ പത്ത് മിനിറ്റ് കൊണ്ട് എണീക്കും അത് എന്തെങ്കിലും പണികളൊന്ന് തുറന്നിടാൻ കഴിയില്ല. തൊടങ്ങിയിടാൻ കഴിയില്ല ഉം പെട്ടെന്നായിരിക്കും എണീക് നിങ്ങള് മക്കളൊക്കെ പോയി ഫ്രീ ആയിട്ട് ഇങ്ങന നിക്കോയിക്കല്ലേ
ഓ അതെ
ഞാന് ഇനി ഒരു വർഷം കൂടി കഴിഞ്ഞ അങ്ങനെയൊക്കെ ഞാനും ഫ്രീയാവും.
അതിന് വെയിറ്റെയ്യേന്നല്ലേ
ആഹ് അതിന് വെയിറ്റെയ്യാ ഈ ഒരു വർഷ് ഷം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും
ആഹ് അത് ശരിയാ ഇപ്പവര് പറഞ്ഞത് സ്ഥലത്തൊന്നും നിക്കൂലല്ലോ എല്ലാടുക്കെയും ഓടിയും പായും ചായും അല്ലെ ചെയ്യാ
ആഹ് പരിക്ക് പറ്റ്ന്നത് വേറെ തോഫം മന്നൊക്കെ വീണിട്ട് കട്ടിൽ മെന്നൊക്കെ വീണിട്ട് പൊ ട്ടി സ്റ്റിച്ചിടയൊക്കെ ചെയ്ത് കൻമുമ്പി തന്നെ
ഓഹ് വികൃതിയുണ്ട
നല്ല വികൃതിയാ അപ്പൊ ആള് എണീച്ച് കഴിഞ്ഞാ ആള് ആളെ ബാക്കിലിങ്ങനെ നടക്കണം
ഉം
എന്താ ചെയ്യുന്നെന്ന് നോക്കീട്ട് എന്നിട്ടെന്നെ പൊട്ടലാണ് ഫുള്ള് പിന്നെ വ്ടെ അടുത്ത് ഹോസ് പിറ്റല് ഉണ്ടായിനോണ്ട് പിന്നെ പ്രശ്നല്ല ആശുപത്രിയിലേക്ക് വേഗം കൊണ്ട്പോവും.
ഓ അടുത്താണോ
ആഹ് വ്ടെടുത്ത്ണ്ട്
ആഹ്
ഉം അങ്ങനൊക്കെ
മൂത്തവനെന്താ ചെയ്യുന്നേ
ഏഹ് മൂത്താള് ഏ താണ് സ്കൂൾലാണ് ഒന്നാം ക്ലാസ്സില്
ഓഹ് രണ്ടു പേരാ
ആഹ് രണ്ട് പേരാ
ആഹ് എനക്കും രണ്ടാളെന്നെ പ മൂത്താള് എട്ടാം ക്ലാസ്സില്
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ശരി ഒറ്റയ്ക്ക് പഠിക്കോ ങ്ങള് പഠിപ്പിച്ചു കൊടുക്കലാ
ഇല്ല ഇപ്പൊ കൊഴപ്പല്ല ഒറ്റക്ക് ചെയ്യുന്നുണ്ട്
ആഹ് ചെയ്യുന്നുണ്ട്
ഉം അതുകൊണ്ട് ബുദ്ധിമുട്ടില്ല ഉം
ആഹ് ആഹ് ആഹ് സർക്കാർ സ്കൂള്ലാണോ
ആഹാ അതെ.
ആഹആഹാ അഹ് ശരി അയനോണ്ട് പിന്നെ പ- ഠിപ്പിക്കാനും വർക്കൊക്കെ ഓരോന്ന് ചെയ്യാനൊക്കെ ണ്ടാവില്ലേ, അതൊക്കോ രൊറ്റൊക്കെന്നെ ചെയ്യും.
ആഹ് ഇപ്പം ചെയ്യുന്നുണ്ട്, പിന്നെന്തെങ്കിലും, എഴുതുമ്പെല്ലാം കൊറച്ച് അക്ഷര തെറ്റെല്ലാം ഉണ്ടാവില്ലേ, അത് ഞാൻ പറഞ്ഞു കൊടുക്കും.
ആഹ്.
അങ്ങനെ.
ഉം ഉം ഉം.
ഉം.
അയ് ശരി. ഇത് മോള് എഴുതുമ്പോ മോന്- പെൻസിലെടുത്ത് പോവും, പിന്നെ റ- ബ്ബറും ബുക്കൊക്കെ പിന്നെ മൂപ്പരെണ്ടർലായിരിക്കും.
ഓ വരച്ചിടേര്ക്കൂല്ലേ?
ആഹ് പഠിപ്പിക്കുമ്പോന്റെ ഷോൾഡർലായിരിക്കും ആള്ണ്ടാവ.
ആഹ്.
ആഹ്. ശാവളക്കാട് മുന്നിലവനാണ് എല്ലും, പഠിച്ച്ങ്ങോട്ട് പറഞ്ഞേര. ആഹ് ഞാൻ വിചാരിക്കും ഓനെ പൊസ് - കൂളില് ചേർത്തിയാലോന്ന് വയസ്സായില്ലല്ലോ.
ആഹ് അല്ല ഇപ്പളേ പഠിച്ച നല്ലേല്ലേ ബയ്യ അങ്ങനെ ശ്രദ്ധിക്ക. ണ്ടല്ലോ സ്വയം പഠിച്ചെടുക്കുവല്ലോ.
ആഹ് ആഹ് ആഹ്. പിന്നെ.
പിന്നെ.
വേറെന്തൊക്കാ.
ഉംഹ്.
ഉച്ചക്കത്തേക്ക് ങ്ങൾ കഴിഞ്ഞ് പിന്നെ രാത്രി ഇനി വേറെ ഭക്ഷണക്കെ ഉണ്ടാക്കും.
ആഹ് രാത്രി എന്തെങ്കിലും ഇതുപോലെ. ഏഹ് പത്തിരിയാ. ദോശയാ ചപ്പാത്തിയ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കും.
ആഹ് ഭർത്താവ് നാട്ടിലുള്ള ആളാ.
ആഹ് അതെ രാത്രിയ വരു രാവിലെ പോയാൽ.
ആഹ്.
ആഹ് അതോണ്ട് പിന്നെ ഞാനേ ഉണ്ടാവു ഉച്ചക്ക്.
ഉംഹ് ഉംഹ്.
അപ്പൊ അനക്ക് എങ്ങനെയെല്ലാം മതിയല്ലോ.
ആഹ് ആഹ് ആഹ് ആഹ് ഏഹ്.
ങ്കിലും സ്പെഷൽ. ചെലോല്ണ്ടാക്ക്ണതന്നെ ഉണ്ടാക്കുക.
ആഹ്.
ഉംഹ്.
ശരി, വീട്ടിൽ പിന്നെ വേറെ ആരു ഇല്ല്യ.
ഇല്ല ഞാൻ ഒറ്റക്ക് ഞാനും ഹസ്ബൻഡും മക്കളും ഹസ്ബൻഡും കുട്ട്യാളും പോയപ്പം ഞാൻ ഒറ്റക്ക്.
ആ് ആഹ്.
പിന്നെ താഴെ. വീട്ടില് കസിൻസ് ഉണ്ട്. ഓള് ഓളെ പണിയെല്ലാം ഒരുങ്ങി- കഴിഞ്ഞിട്ടാവുമ്പം ഇങ്ങോട്ട് വരും.
ആഹ് ആഹ് ആഹ്
അല്ല അ വന്നില്ലെങ്കിൽ ഓ
വീടെന്നല്ലേ നിക്ക്‌ന്നത്
അതെ അതെ വീടെന്നെ അല്ലാ വീ ഓളെ വീട്ണ്ടങ് ത കൊർച്ച് ച്ചെടുത്തോട്ടാണ് അപ്പൊ വളെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കും ഉം പ്പ നമ്മള് രണ്ടാളുങ്ങനെ ഒരു ടൈം
കഥ കഥ പർഞ്ഞൊക്കെര്ന്ന്
ഉം ഉം ഓള് വെരാത്തുസം ഞാൻ ഒറ്റക്കായി പോവും
ആഹ് ആഹ് അപ്പോ ബുദ്ധിമുട്ടാല്ലേ ആ ആ പിന്നെ
എന്ത് വറ് എന്തോ ചെയ്തോണ്ടിരിക്കുകയന്ന്ല്ലോ
ഞാനോ ഏ ഞാന് ഇല്ല ഞാന് ഫോണ് കൂടെ ട്യൂഷന്ട്ക്ക്‌ന്ന്ണ്ട് വേറൊന്നും ചെ ചെയ്യുന്നൊന്നുല്ല വേറൊന്നും കയ്ഞ്ഞില്ല ഇല്ല ല്ല വേറൊന്നും ഞാൻ ചെയ്യ്ന്നില്ല വേറൊന്നും കൈ ചെയ്യാൻ കയ്യ്ന്നില്ല മോനേയിട്ട്
ആഹ്
അതെന്നെ ന്ന് രാവിലെ ആറ് മണി മുതൽ ഏഴ് മണി വെരേണ് ഞാൻ ക്ലാസ്സെടുത്തൊടുക്കുന്നത് ഇന്ന് രാവിലെ മോന് ഫുൾ കര്ച്ചിലായിട്ട് പകുതിന്ന് ക്ലാസ്സ് കട്ടേയേണ്ടി വന്ന്
ആണോ
ഉം അപ്പൊ
ഞാൻ അങ്ങോട്ട് വിളിക്കേ ട്ടോ ഹലോ
ഇത്രേ ടൈമിലോ
ആ ആ ഞാ അങ്ങോട്ട് വിളിക്കെ
ആ ആ ന്നാ ശെരി ഓക്കെ